ഹലോ
ഹലോ സു എന്തൊക്കെ വർത്താണ് സുഖ അല്ലേ
ആടാ സുഖം നവിടെ സുഖല്ലേ
ആഹ് സുഖാണ് ഇല്ലില്ല കഴിക്കാൻ പോണൊള്ളു
ഞ്ഞ ഒക്കെ റെഡി ആയില്ലേ
ആഹ് റെഡി ആയി ചായൊക്കെ റെഡി ആയി
ഉം പിന്നെ എന്തൊക്കെയ വിശേഷം മഴക്കല്ലേ മഴൊക്കന്ന ഉം
രാവടെ രല്ലോ മയെനി
ആഹ് ആഹ് പിന്നെ എന്താ പ്രത്യേിച്ച് എന്തെേലും പരിപാടി ഉണ്ടോ ഇന്ന്
ഇന്ന് ഹോസ്പിറ്റലിൽ പോവാാണ്ട് ഡോക്ടറെ കാണിക്കാനൊക്ക ഇണ്ട് അപ്പ അയ്ന്റെ രക്ക
ആഹ് ആഹ് അവിടൊക്കെ ഇല്ലേ മറ്റേ സൗജന്യയാത്രന്റെ ബസ്സ ഇല്ലേ അവിടൊക്കെ
ഇവിടെ ആ ഇണ്ടാവേ ഇവിടെ ഈ പാത്തില്ല
ഉം ഉം
മറ്റേ സ്വകാര്യ ബസ്സുകൾ ഉണ്ടാവൂല്ലേ
ആഹ്
ഉം എല്ലാ സ്ഥലത്തും അതാണല്ലോ എല്ലാം കേറാൻ പോലും പറ്റാത്ത അവസ്ഥയാണല്ലോ ബണ്ണങ്ങളെക്കെൊണ്ട്
നിങ്ങള് കേറിയോ കിനേല്.
കിില്ല കണ്ടീ ഞൻ കേറാൻ പറ്റി പറ്റല്ല അത്രയും തിരക്കുണ്ട് നമുക്ക്‌ ആണുങ്ങളും റ്റല്ല നമ്മളെ പെണ്ണുങ്ങള് മാത്രം ടൗണിൽിങ്ങനെ പോയപ്പോ
എതില് പറയ്ണ്ടല്ലോ ടൂർ പോണൊക്കെ പറയ്ണ്ടല്ലോ
ആഹ് നമ്മളതങ്ങനെ ഇങ്ങനെ കൂട്ടുകാരടൽ ഇങ്ങനെ സംസാരംണ്ട് ഇപ്പൊ നല്ല വയനാടേക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം ഫ്രീ ആയിട്ട് പോവാലോ അത്യാവശ്യം നല്ല പൈസ വരുന്നില്ലേ അങ്ങോട്ടേക്ക്
ഉം
അപ്പൊ ബസിന്റെ പൈസ ലാഭിക്കാലോ അങ്ങനെ പോക്കണ്ട കറങ്ങാൻ പോക്കണ്ട ഇല്ല പോവണത്ര കറങ്ങാനൊക്കെ പോവലണ്ടോ
പോവലൊക്കണ്ട് എടക്കക്കേ
ഉം എല്ലാ കൊറെ സ്ഥലങ്ങളിലൊക്കെ പോയിനാ
അ അവര് പോകുമ്പോ കാറയ്റ്റ് പോവാ ബസ്സിലൊന്നും അനുഭവില്ല
ആഹ് അങ്ങനത്തന്നെ കാറിലേ പോവലോ ബസ്സ് ഇപ്പം വന്നതല്ലേ ഉം ഫാമിലിായിയിട്ട്ല്ല അങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട്ല്ലാം പോക്കണ്ടാ
ഫ്രണ്ട്സയിട്ടോന്നും പോയില്ല അതോന്നും സമ്മയ്ക്കൂല ഫ്രണ്ട്സിനെ
ഉം
ഇഷ്ടല്ലല്ലാതെ അങ്ങനത്തെൊന്നും ഇഷ്ടല്ല
ആഹ് അങ്ങനെ ഇപ്പടുത്തെങ്ങനെ എവിടെയെിലും പോയിനാ
ഇപ്പ അടുത്തത് പോയിട്ടില്ല ലാസ്റ്റ് പോയത് വയനാടൊക്കെയാണ്
വയനാട് എല്ലാ സ്ഥലത്തും പോയിനൊ
വയനാട് നമ്മുക്ക് റിസോർട്ട് ഒക്കെ ഉണ്ടായിന്നു അവിടെ ഉപ്പാക്ക് ഇപ്പാൻ്റെ അളാപ്പക്ക് നല്ല സ്വത്ത്‌ ഒക്കെ ഉണ്ട്
ഉം അപ്പൊ അവിടുത്തെ എല്ലാ സ്ഥലങ്ങളും കണ്ടിട്ടുണ്ടാവും അല്ലെ
ഔടൊക്കെ കണ്ടിട്ടുണ്ട്
ഉം ടൗൺഷിപ്പ് അതെല്ലാം വന്നതെല്ലാം നമ്മള് പോയ സമയത്ത് അവിടെ കേറാൻ സമ്മതി വിച്ചിട്ടുണ്ടായിരുന്നു ഇൻക്ക് വരാൻ പറ്റൂല എന്ന് പറഞ്ഞു അയ്ന്നെ മുന്നേ പോയവരെല്ലാം എല്ലാരും ഉള്ളിലാ കേറി കണ്ട്ണ് എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു
പൊകുബോ അങ്ങട്ടൊക്കെ വയനാട്ട്ക്കൊക്കെ പോയൊക്കോണ്ടി പറയാ
വയനാട്ട് പോയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ലാസ്റ്റ്ട്രിപ്പ് പോയിണത് കുറച്ചയായിട്ടൊള്ളു പോയിട്ട് വന്നിട്ട്
ഉം
ആഹ് പിന്നെ വേറെന്തൊക്കെയാ മക്കള് പോയോ മോള് പോയോ
ആ മുബ് സ്കൂള് പോയി ണ്ടാക്കിക്കൊട്ത്ത് പോന്ന് ബസ്സേറ്റിക്കാണ്ട്
അവടെ വീടിന്റടുത്ത് ന്നെന്നെ വണ്ടി വരുയാര്ക്കും ല്ലേ
ഇവ്ട്ന്ന കൊർച്ച് റോട്ട്മ്മക്കെർങ്ങാണ്ട്
സ്കൂൾ ബസ്സല്ലേ
ക്കൂൾ ബസ്സെന്നെ പിന്നെ ചെറിയാള്ണ്ട് വടെ
ആ ആ എണീറ്റില്ലേ ചെറിയാള്
ചെറിയാള് നീച്ച് വടെ ഇരിക്ക്ണ്ട്
ഉം ഉം
കളിച്ചിരിക്ക്ണ്ട് വടെ ഒർങ്ങാ രാത്രി വെരെ കളി പന്ത്രണ്ടണി വെരെ കണക്കാ ഒറങ്ങാന്
ഒറങ്ങൂലല്ലോ പെട്ടെന്ന്
ഉം ഉം രാത്രി ഒർങ്ങാ പണിയാ
ഉം ഭക്ഷണം കഴിക്കോ വേഗം
ഭക്ഷണം ആ ബ്രേക്ക്ഫാസ്‌റ്റൊക്കെ ഓക്ക് ഇഷ്ട്ടാണ് അതൊക്കെ വേഗം തിന്നും രാവിലൊക്കെ വേം തിന്നും കഴിക്കും
ചോറ്കഴിക്കാൻ മടിയായിരിക്കുംല്ലേ ആ എല്ലാ മക്കക്കും ചോറ്കഴിക്കാൻ മടിയല്ലേ ൻ്റെ വെല്ല്യാൾക്ക് ൽതായാലും അതെ ചെറിയാൾക്കാര്ക്കായാലും അതെ നമ്മക്കായാലും
ഇൻ്റെ വല്ല്യൊള് അങ്ങനല്ല വല്ല്യൊൾക്ക് നേരോപ്പോസിറ്റാ രാവിൽത്തെ കടി പറ്റെന്നല്ല രാവിലെ കഞ്ഞികുടിച്ചാ സ്കൂള് പോയത്
ഓ
തീരെ പറ്റ്ല രാവിൽത്തെ കടി ന്നല്ല അപ്പൊത്തിനോക്ക് ഓക്കാനം വെരലും പിന്നെ വേഗം കഞ്ഞിയാണ്ട് കൊടുക്കും ഞാന് കഞ്ഞികൊടുക്കലാ
ണ്ടാവൂലെ
മദ്രസ്സും സ്കൂളോള് ഒരുമിച്ചാണ് അയ്ത്തെന്നെ മദ്രസ്സും
ഓ ഓ അങ്ങനെത്തെന്നെയാ അതോണ്ട് കൊർച്ച് സമാധാനണ്ട് അല്ലെങ്കില് രാവിലെ ആറ് മണിക്ക് മദ്രസ്സ വിടലും ആറ് മണി ക്ക് മദ്രസ്സ മഴയെല്ലാവുമ്പോ മക്കളെ എണീപ്പി
ഓൺലൈൻ ക്ലാസങ്ങനെ കൊട്ത്ത് പഠിപ്പ് തായപ്പളെ സ്കൂള്ത്തും മദ്രസ്സെല്ലും ണ്ട് അപ്പം ഓൺലൈൻ ക്ലാസ്സോ ക്ലാസ്സോ
ഉം ശെരിക്കും മനസ്സിലാവുന്നുണ്ട്
ആ മനസ്സിലാവ്ന്നൊക്കെണ്ട് ക്ലാസ്സ് നാലഞ്ച് കുട്ട്യാള്ണ്ടാവുള്ളൂ ലെ ശ്രദ്ധിക്കും ചെയ്യും എഴുതിക്കാള്ളൊക്കെ ഓരെന്നെ ഫുള്ള് പഠിപ്പിക്ക്ണ്ട് ടീച്ചർ ടീച്ചർമ്മാരാണ് ഖുർആനൊക്കെ
ആ ലൈവായിട്ടെന്നെ അവര് വീഡിയോ കോൾ ചെയ്ത്ട്ടങ്ങനെ കാണിച്ചു കൊടുക്കലായിരിക്കുംല്ലേ
ആ അന്ന് ഗൂഗിൾ മീറ്റില് ഗൂഗിൾ മീറ്റിൽ കൂടങ്ങനെക്ലാസ് നാലഞ്ച് ട്ട്യോള്ണ്ടാവും ന്ന്ട്ട് എല്ലാരും ചോ വായ്പിക്കലും താക്കലൊക്കായിട്ട്
അതൊരു വർഷത്തേക്ക്ന്നെട്ക്കെയ്യ
അല്ല ഒരു മാസത്തിന് അഞ്ഞൂറ്
ഒരു മാസത്തിന്
ഉം അയ്ല് മദ്രസിന്റെ ഒരു ഷയാ ഒരുഷാ അങ്ങനെ അറബി മലയാളം ഇത് മാത്രേ അറബി മാത്രം കൊടുത്ത്ട്ടൊള്ളു
കുറാന് പിന്നെ ഒരു മാസം ഖുറാൻ പഠിപ്പിച്ചിട്ട് രണ്ടാമത്തെ മാസം മുതൽ പിന്നെ അക്ഷരാദ്യം പഠിപ്പിക്കും ബേസ് പിന്നെള്ളത് ഖുറാൻ ഖുറാൻ പഠിപ്പിക്കും ഒരു
അങ്ങനെപ്പ മാസം മാസങ്ങള്ങ്ങനെ പൈസ കൊടുത്ത് ചേരാ ചെയ്യാലെ ഇത്ര മാസത്തിലേക്ക് ന്നറ്ഞ്ട്ട് ഒരുമിച്ച്
ഒരു മാസത്തിന് ഒരു ടീച്ചറേക്കല്ലോ പിന്നെ രണ്ടാമത്തെ മാസം എത്തുമ്പോ ടീച്ചർ മാറും
മാറുല്ലേ ആഹ് അങ്ങനെ ഉം ഉം ഉം
ഞാറാഴ്ച്ച ക്ലാസ്ണ്ടാവൂല്ല്യാ. ബാക്കിള്ളീസൊക്കെ ഇണ്ടാവും
അപ്പൊ അവടെ അട്ത്ത് മദ്രസ്സില്ലേ? അതോണ്ടല്ലാ
മദ്രാസ്സ് ഇവിടെണ്ട് അയ്നി പോവാൻ സമയണ്ടാവുല്ലല്ലോ എട്ടണിക്ക് ബസ്സെര്ല്ല്യേ പിന്നെ രാത്രി പോവാൻ സം രാ ത്രിയാവുമ്പം പിന്നെ സ്കൂള്ത്തെ പഠിക്കാന്ണ്ടാവും
ആഹ് അപ്പൊ ഏഹ് ഈ ചേർത്തിട്ടേ ഇണ്ടായിട്ടില്ലാ
ഉം
ഇതുവരെ ഓളെ മദ്രസ്സ് ചേർത്തിട്ടേ ഇല്ല
മദ്രസ്സ് ചേർത്തിട്ടില്ല സ്കൂള്ത്താ കൊറച്ച് ടൈമ് കിട്ട്ണ് മദ്രസ്സ് ഖുർആനും ഇതന്നെ ഇണ്ടാവൊള്ളൂ. രണ്ട് പിരീഡ് ഇട്ത്ത്ന്നൊ രണ്ട് പിരീഡില്ലെ ഇണ്ടാവോള്ളൂ സ്കൂള്ല്
കൊറ്ച്ചെല്ലേ ഇണ്ടാവോള്ളൂ അപ്പൊ ഉം അപ്പോ പിന്നെ ഓള്ക്ക് വെ ല്ലാന്ന്ട്ട് ഇതാവ്ണല്ലേ. അക്ഷരങ്ങളൊക്കാ മറ്ന്നൊക്കെ പോണോണ്ട് വേം ആക്കിയത്തേനു അങ്ങനെ
ആഹ് ഉം പിന്നെ വേറെ എന്തൊക്കെയാ?
പിന്നെ എന്തൊക്കെയാ? ഇങ്ങളെ മോ മോന്റെ മോൻ എത്രല്ലാർഞ്ഞേ
അന്റത് ഏഴിലും അഞ്ചിലും
ആഹ്
ഉം ഇണ്ട് ഒരാൾക്ക് വയറ് വേദന വന്ന്ട്ട് കൊറ്ച്ച് ഉം അവര് ലൈൻ ബസ്സിനാ പോവാ
ഏഹ്
പിന്നെ ആഹ് വയറുവേദന വന്ന്ട്ട് അപ്പൻഡിക്സിന്റെ പ്രശ്നം പറ്ഞ്ഞത്തേനു അപ്പൊ അത് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ്നാ അട്ത്ത ഒൻപതിന് പോയിട്ട് സ്കാൻ ചെയ്തിട്ട് ചെയ്യാനാ പറ്ഞ്ഞേ അപ്പെ ഇന്നലെ രാ ത്രി മുതലേ ചെറ്ങ്ങനെ വേദന പറയ്ന്ന്ണ്ട് അത് പിന്നെ സ്കൂള്ല് വിടണോ വേണ്ടിയോന്ന് ഒര് സംശയം
ഉം
ഇപ്പ സ്കൂള് വിട്ടയ്ഞ്ഞാ ചെലപ്പോ ഉച്ചയാവുമ്പം ആര്ക്കേ വിളിക്കും. കൊറച്ച് ദൂരെ പോവുമാണം സ്കൂള്
ചെറിയാക്കോ? വെല്ല്യേ ഉം
ഉം അതോണ്ട്ങ്ങനെ പോണ് വിടണോ വേണ്ടിയോന്ന് തീരുമാനായിട്ടില്ല
ഒരേ മഴയും ആന്ന് മഴയും കൊറഞ്ഞിട്ടില്ലാ ഇവടെ
മൂടികെട്ടിങ്ങോണ്ട് നിക്ക്ണ്ട് പെയ് പെയ്തിട്ടില്ലാങ്ങണ്ട് രാവിലെ ഒക്കെല്ലാം
ഉം ഉം എത്ര മണിക്കാ പോവണ്ടേ ആശുവത്രീയില്
ഒരു പത്തണിയാവുമ്പത്തിന് അവടെ എത്താൻ പറഞ്ഞതാണ്
അവടെ എത്തണല്ലേ ആദ്യം ബുക്കെയ്ത്ട്ട് പോവുന്നേര്ക്കൂല്ലേ പെട്ടെന്ന് കാണിക്കാൻ പറ്റോ
ചെ ആദ്യം ബുക്കെയ്ത് വന്നാലും നമുക്ക് പത്ത് പതിനഞ്ച്ക്കെ കിട്ടാ നമ്പർ കിട്ടാ ആദ്യം ബുക്കെയ്താലും അത്രിം ലോങ് കൊറേ നേരം നിക്കണവടെ ഭയങ്കര തെരക്കാ അല്ലെ ഇവട്ന്ന് ബുക്കെയ്തതാണ്. ഇഞ്ഞ് പ ത്താ കിട്ടിയെത് അങ്ങനെ കൊറേ നേരം നിക്കണം അവടെറിയാ തെരക്കാണ് നല്ല തെരക്കാ ഹോസ്പിറ്റല്ല്
ആഹ്
കാൺചേരും പോത്തിന് വൈന്നാരം കണക്ക് മോളത്ത് പോത്തിന് വടേ എത്തിയാ മതീന്.
ആഹ് വിൽ അഹ്‌ വന്നാ ഇല്ലെങ്കി പ്രശ്നാക്കോ
ആഹ് ഇല്ലെങ്കി ഇവടെ ഇവടാരും വീട്ട്ലാരും ഇണ്ടാവില്ലല്ലോ എല്ലാരും പോണല്ലേ
ഓഹ് ഉമ്മാനേം കൂട്ടിട്ട് വെ ആഹ് ആഹ് ആഹ് ഭർത്താവ് നാട്ട്ലില്ലാ ആഹ്
ഗൾഫിലാണ് പക്ഷേ ഇപ്പം പോയിട്ടോള്ളേനി
ആഹ് അപ്പൊ എന്തായാലും മോള് വരുമ്പോ ആള് വേണല്ലോല്ലേ അപ്പൊ ബസ്സിലല്ലേ പോവാ വണ്ടി എടുത്തിട്ടാ പോവാ
ഞങ്ങള് കാറിലാ പോവാ ഇപ്പാ ഇണ്ടാവും വടെ കൊറേ നേരം ഇരിക്കണ്ടേ പിന്നെ ബസിലൊന്നും പോകാൻ വയ്യ
ആഹ് ആഹ് കൊറേ ദൂരം ഉണ്ടാവും ല്ലെ ആശുപത്രിയിലേക്ക്
ആഹ് അവിടെ കുറച്ചൊക്കെ പോവണ്ട അപ്പൊ റസ്റ്റ് പറഞ്ഞതേ ന്നോട് ഇഞ്ചക്ഷൻ വീര്ന്ന് ഫസ്റ്റ് അഞ്ച് മാസം വരേ ഇൻജെക്ഷന് ന്ന്.
ഓ ബുദ്ധിമുട്ട്ണ്ടാവാല്ലോ അപ്പൊ പണികളൊന്നും എടുക്കാൻ പറ്റൂലല്ലോ
ഏ ഹ് ഇമ്മന്നെ അധികം എട്ക്കലിവിടെ ചെറിയ
ക്കന്നെ ഒന്നിനാ
ആഹ് അന്നന്നേ വന്ന് കിടിയ ആ ഞാന് ആ ആ ടൈമ് തന്നെ വന്ന്ക്ക്ണ് രണ്ടൂസക്കേ ആയപ്പത്തിന്.
ആഹ് അന്നേരം മോളല്ലും അവിടെ ചേർത്തതായിരിക്കൂല്ലേ
ഏഹ് മോളദ്യം തന്നെ ഇവിടെ സ്കൂളിലഞ്ഞയ്നി ഇന്റെ വീട് ഹസ്ബന്ഡറിന്റെ വീട് കുറച്ച്ദൂരം ഉണ്ട് അപ്പൊ ഞാനൻ -ഇവിടെ ആക്കിത് രണ്ടു സ്ഥലത്തും അിച്ചട്ടൊന്നും പോവാാൻ കഴിയൂല അവിടുന്ന് ഇവിടന്ന് പോകാൻ പറ്റില്ലാത്തുണ്ട് ഇവിട ഇവിടന്നോള് പോയിത്
ആഹ്
അവിടെ പിന്നെ ഹസ്ബന്റും ഇന്റെ ഉമ്മയിപ്പി മാത്രേള്ളു വേറെ ആരുംല്ല
ആഹ്
ട്ട് ഇമ്മാക്ക് എപ്പോളും പരാതിയായി ഞ അവര് മലപടി ഉണ്ടായിത് ഇങ്ങനെന്ന് ആന് വരെ വളങ്ങുള്ളവന് ഞാൻ ഇവിടെ നിൽക്കുമ്പോളേ
ആഹ് പക്ഷെ ഈ സമയത്തെല്ലാം ഉം ഷെ ഈ സമയത്തെല്ലാം നമുക്ക് സ്വന്തം വീ വീട്ടിലാണെങ്കിൽ ഒരു സമാധാനംണ്ടാവും അല്ലെങ്കിൽ റസ്റ്റിലാകുമ്പോ അവിടെ നിക്കുമ്പോ നമുക്കൊരു എടങ്ങേറല്ലേ അവരിക്ക് ക്ക് ബുദ്ധിമുട്ടില്ലെങ്കിലും നമുക്ക് എന്തോ ഒരു പോലെ ആവുല്ലോ എല്ലാ മുന്നേ ആദ്യല്ല ആൾക്കാര് ഇ റസ്റ്റ് ഇണ്ടായിനെ രണ്ടാൾക്കും.
ആഹ് ആഹ് ആദ്യത്തേന് റസ്റ്റില്ലേനി രണ്ടാമത്തേന് റസ്റ്റ് തന്നെയനി ഒമ്പത് മാസം വരെ കണ്ടീഷനൊള്ളോർക്കന്നെ
ആഹ് ആഹ് ചില ആൾക്കാർക്ക് അങ്ങനെ ഇണ്ടാവും
ഉം
ഉം എഹ് ന്നാ ഒക്കെ ശരിയെന്നാ